ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് അവിടെ വിഷേ ആഹ് സുഖം ഹും ടു ഇവിടെ സുഖം
ആഹ് ആഹ് ജോലി താ ഇപ്പൊ തൊടങ്ങിട്ടുള്ളു ചോറൊന്ന് ചൂടാക്കി എടുത്തു താ കറികളൊക്കെ ഒന്ന് ചൂടാക്കണം അങ്ങനെ ചെറിയ ചെറിയ ജോലികള് ഉം
ചൂടോടെ കഴിക്കണം എല്ലാവർക്കും
ആഹ് വൈകുന്നേരം ഒന്ന് ചൂടാക്കും അത് ഇവിടെ എപ്പഴും അങ്ങനെയാ
അങ്ങനാ ആഹാ ചൂടാക്കി കഴിക്കുന്ന പതിവാ അല്ലിയോ
ആഹ് ഇവടെല്ലാർക്കും ഒ തെളപ്പിച്ച് ഊറ്റണം
ആഹ് അത് ശരി
ടൊന്നൂല്ല ഇന്ന് ഇവിടെ ഏഹ് എന്റെ ഭർത്താവിന്റെ അമ്മായി മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഏഹ് എടക്ക് ഇവിടെ കണ്ണാ പാലക്കാട് ഉള്ള ഭാഗത്തുള്ളതാ അപ്പൊ കണ്ണാക്ക് പോന്ന പരിപാടി പതിനൊന്ന് ദിവസം ഇവര്ടെ വീട്ടിലിങ്ങനെ പോകും
ആഹ് ഹാ
അപ്പൊ അങ്ങനെ പോയിട്ട് വന്നേള്ളൂ ഇന്ന് ആപ് ഇന്നാണ് പോയത് എനിക്ക് അല്ലെങ്കിൽ ആ ജോലിയൊക്കെ ഉണ്ടായ്രുന്ന് ഞാൻ ജോലി കഴിഞ്ഞിട്ടാണ് പോയത്
പോയത് ആഹ്
ആഹ് ഇന്ന് ഇന്ന് ജോലിക്ക് പോയിണ്ടായിരുന്നില്ല ആ പിന്നെ പ്പതെല്ലാം ഒതുങ്ങി കഴിഞ്ഞ കയ്ഞ്ഞപ്പോ എന്ന പിന്നെ പോയിട്ട് വരട്ടെ പറഞ്ഞിട്ട് ഉച്ചക്കിന്ന് പോയി വൈന്നേരം വരെ ഇരുന്നു തിരിച്ചു വന്നു
അത് ശരി
ഉം ഇപ്പെഞ്പ്പം തൊട്ങ്ങ്ണേള്ളൂ ഇഞിപ്പോ ഏഴ് ഏഴരാവുമ്പോവടെ അച്ഛന് കഴിക്കാൻ കൊടുക്കണം എട്ടര എട്ടരയാവുമ്പോയേക്ക് ആള് കഴിക്കും
കഴിക്കും ആഹാ
പിന്നെ ഭർത്താവും, അനിയനൊക്കെ വരുമ്പോത്തിനും ഒമ്പതര പത്ത് മണിയാകും പിന്നെ ആ സമയത്ത് പിന്നെ ബാക്കിയെല്ലാരും കഴിക്കൊള്ളൂ സമ സമയി ഏയ് ഇല്ല്യല്ല ഇതൊന്ന് തെളപ്പിച്ച് ട്ട് എഹ് ചോറ് കേടു വരാതിരിക്കും രാവിലെ വെക്കുന്ന ചോറല്ലേ പറഞ്ഞിട്ട് കേടു വരാതിരിക്കാ ൻ വേണ്ടി മാത്രൊന്ന് തെളപ്പിച്ചൂറ്റും കറികളുവൊക്കൊന്ന് ചൂടാക്കി വെക്കും അപ്പൊ ഉം
മീനൊക്കെ കിട്ടിയോ?
മീന് ഇവിടെപ്പൊ കിട്ടിയിട്ടില്ല മേടിക്കും ഇവടെ ആ ഭർത്താവ് മേടിക്കും ആ ഇത് പക്ഷെ ഇന്നിപ്പോ ആഹ് പച്ചക്കറിയെല്ല ഇവിടെ എല്ലാ ഞായറാഴ്ചകളിലും ആ ചിക്കൻ വാങ്ങിക്കും
ചിക്കന് ആ
ആ പിന്നെ അല്ലെങ്കി ചിക്കനോ എന്തെങ്കിലുണ്ടാകും മീന് മീന് വിടെ ഒരാള് കഴിക്കില്ല അനിയൻ കഴിക്കില്ല ആഹ് അപ്പത് കാരണം അവന് വേണ്ടിട്ട് എന്തായാലും വേറെന്തേലും ഇണ്ടാക്കി തരും അവൻ മീനേ തൊടില്ല മീന്റെ മണം പോലും കേക്ക്ണവന് പറ്റില്ല
ആഹ് ചെല കുട്ടികൾക്കങ്ങനാന്നല്ലോ?
ആഹ് അല്ല അവൻ ഫസ്റ്റ് കഴിക്കുവാരുന്നു പിന്നെന്തോരിത് കാരണം അവൻ കഴിക്കാതായി പോയ താ. ഇവിടെന്റെ ഭത്താവിനാണെ മീൻ തന്നെ വേണം ഉം
നിർബന്ധവാ മീൻ വേണോന്നുള്ളത്
ആഹ്
നമ്മക്ക് പിന്നെ അങ്ങനെ നിർബന്ധവൊന്നുല്ല എന്തായാലും കൊഴപ്പവില്ല അതാ എല്ലാം കഴിക്കും അതാ
ഉം നമ്മക്കെന്താണെങ്കിലും കടിച്ച ആ മഴ ഇന്ന് പെയ്തിട്ടില്ല
ഇന്ന് പെയ്തില്ല അല്ല്യയോ? ആ ഇവിടെ ചെറുതായിട്ട് പെയ്തായിരുന്നു കൊറച്ച് മുമ്പേ
ആഹ് ഇവിടെങ്ങനെ ഉം മൂടി നിക്ക്ണ് ണ്ട്
ആഹ് ആ ഇവിടെയും കോളുണ്ട് മഴ കോളുണ്ട്
ആഹാ പക്ഷെ കാര്യായിട്ട് തോന്നണില്ല ഇന്ന്പ്പം ചൂടായിരിക്കും തോന്നണു അല്ലെ വൈന്നേര എപ്പഴേങ്കിലൊക്കൊന്ന് പെയ്യും ഉം
ചാറി
ആഹ് ചെറുതായി ചാറിപ്പോയാലും ബുദ്ധിമുട്ടാണേ അപ്പഴും മഴ ആഹ് അപ്പഴും ചൂടെറങ്ങും അപ്പയിനെക്കാ നല്ലത് പെയ്യാതിരിക്കാ വിയാരിക്കും ഉം ഉം ഉം
ചൂടായിരിക്കും
ആഹ് എവിടെപ്പയീ കഴിഞായ്ച്ച മൊ ത്തം മരണങ്ങളായിരുന്നു കഴിഞായ്ച്ച തിങ്കളാഴ്ച ഈ അമ്മായി മരിച്ചു ആ ബുധനാഴ്ച കഴിഞ്ഞു വ്യാഴാഴ്ച്ചയായപ്പെയേക്കും പിന്നെ അടു തന്നെ ഒരു ആക്സിഡന്റ് നടന്നു ഏഹ് വണ്ടിയിടിച്ചതാ മൂന്ന് ചെക്കമ്മാര് ബൈക്കുവായിട്ട് റോഡി അല്ലെ ചെറിയ പതിനേഴ് വയസ്സുള്ള ഒരു ചെക്കൻ കുട്ടി വണ്ടിയിങ്ങനെ റോട്ടിക്ക് എറക്കേയിരുന്നുന്ന്ണ്ട് മൂന്ന് പേരായിരുന്നു വണ്ടിയില് നേരെ ഓപ്പോസിറ്റ് കാറ് വന്നു അപ്പവന്മാര് ശ്രദ്ധിക്കാണ്ട് രാത്രിയിലായിരുന്നു ഇവമാര് വേഗം വണ്ടിയെടുത്തു വണ്ടിയെടുത്തപ്പം ഈ കാറുകാരനെ കണ്ടില്ല നേരെ മെയിൻ റോട്ടിക്ക് മെയിൻ റോട്ടില് കാറ് കാരനും, കട്ട് റോട്ടില് ബൈക്കുവായിരുന്നു അപ്പൊ പോയിടിച്ചു ആ ചെക്കനപ്പത്ത അപ്പ തന്നെ മരിച്ചു അവൻ്റെ ദേഹത്തി കൂടെ വണ്ടി കേറിന്ന് തോന്നുന്നു മുന്നിലിരുന്നവന്റെ അപ്പൊ അങ്ങനെ ആള് പതിനേഴ് വയസ്സുള്ളൂ ചെറിയ ചെക്കൻകുട്ടിയാണ് ഉം
അപ്പൊ അവന്റെ ആഹ് ആഹ്
മറ്റേ ബാക്കി രണ്ടു പേർക്കും വല്ല്യ പ്രശ്നം ഇല്ലാ പറയുന്നു
ഇല്ല ആഹ് പക്ഷേ പിള്ളേര് കൊച്ചു പിള്ളേരന്നും ശ്രദ്ധിക്കത്തില്ല പത്തും പതിനേഴും വയസള്ള പിള്ളേരായി വണ്ടി മൊത്തം ഓടിച്ചു കൊണ്ട് കേട്ടുന്ന എന്തോ ചെയ്യാന ആത്ത് വന്ന്
ഉച്ചആയപ്പോഴേക്കും ഇവിടെ അതും ഒരു ബന്ധുവാണ് ആഹ് ആള് തൂങ്ങി മരിച്ചു നാപ്പത്തഞ്ച വയസ ഉം ഭാര്യായിട്ട് എന്തോ ചെറിയ പ്രശ്നങ്ങൾ ഏഹ്മ്മ് ഉം ആള് ഡൈവേഴ്സിന് കൊടുത്തു തോന്നുന്നു ഭാര്യ അപ്പ അതിന് അവിടെ പോയി ചോദിച്ച് എന്തോ സംസാരിച്ചു അടികൂടി അപ്പൊ അതിലാൾക്ക് ആ വിഷമം കൊണ്ട ആാവട ആഹ് അവിടെന്ന്ന്നെ വിഷം കുടിച്ച അപ്പൊ ഭാര്യ പോയി തട്ടിക്കളഞ്ഞിട്ട് പോക്ക പറഞ്ഞട്ടാണ് പോണ ഒഴിക്കള് അവര് വീടി
തൂങ്ങിങ് മരിച്ച എങ്കി പിന്നെ ഭാര്യക്ക കൂടെ കടിഞ്ഞഞ് പോരുന്നാ പോരായിരുന്നോ
അന്നും പറയില്ല ഭാര്യ ഇവിടെ പത്ത ഇവിടെ വന്നു മരിച്ചിട്ട് അന്നത്തെ ദിവസം നമ്മള് നല്ലോ നക്ക വെള്ളിയാഴ്ച കഴിഞ്ഞ് അന്ന് വൈകുന്നേരം മൊത്തം ആഹ്മ്മ് ബോടി കിട്ടാൻ വേണ്ടി നടന്നു അപ്പൊ അത്യായി ഏഴുമണി എട്ട് മണിയായിരുന്നു പിന്നെന്തായാലും പോലീസും വന്ന എല്ലാം ചെ ചെയ്തിട്ടക്കല്ലേ പറ്റു പോലീസൊക്കെ രാത്രി പന്ത്രണ്ട് ഒരു മണിഴിൊക്ക ചെക്ക് ചെയ്ത കൊണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കാ പോലെ ചെന്ന കഴിഞ്ഞാ ആഹ് നിക്കുന്ന ഭാഗത്ത് ഭാര്യ വീട അല്ലേ അപ്പൊ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യില്ല പറഞ്ഞു അവിടുന്ന് പിന്നെ പാലക്കാട് കൊണ്ടുവന്നണം പാലക്കാട്ക്ക് കൊണ്ടന്നപ്പോ അവിടെ ഡോക്ടർ ഇല്ല പിന്നെ അവിടെന്ന് നേരെ തിരിച്ച് തൃശ്ശൂര് കൊണ്ടോയി എന്നിട്ട് തൃശ്ശൂര് പോയിട്ടാണ് ചെയ്തിട്ട് വന്നത് അപ്പോഴേക്കും കൈ കിട്ടിയപ്പ തന്നെ അങ്ങനെ ആഹ് രണ്ടുസം ഒരു ദിവസം മുഴുവനായി ഇപ്പ ഉം അപ്പൊ തലേ ദിവസം ഏഴ് മണിക്ക് മരിച്ചു പിറ്റ ഡിസം ഏഴ് മണിയപ്പോഴാണ് നടക്കുന്നത് അഴേും കൈ കി അഞ്ച മണി കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് അഞ്ച് അഞ്ചര കഴിഞ്ഞപ്പോഴ എത്തിയപ്പോ തന്നെന്നെ പിന്നൊരു വഞ്ച മിനിറ്റ് വെച്ചള്ളൂ അത് അ വഞ്ച മിനിറ്റ് വെച്ച് അപ്പൊ തന്നെ എടുത്ത കൊണ്ട് പോയി ഉം ഭാര്യ കാണാൻ വേണ്ടി വന്നിട്ട് ആളെയും കൂട്ട
അവരേം കൊണ്ടുപോയി
ഫോജ നിൃീയും കൂടി അവിടെ മക്കളെ നിത്തിയില്ല ചെറ കുഞ്ഞു പിള്ളാരാണ്േ മൂത്ത ആള് രണ്ടാം ക്ലാസ്സൽ എത്തിയിട്ടുള്ളൂ
അഹ് എന്നിട്ട് ആ മക്കള് നിർത്തിയില്ലേ
ഇല്ല മക്കളെ നിർത്തിയില്ലേ പറഞ്ഞ കൊണ്ടു പോയി അവര് ഓൾറെഡി ഇ വ്യമോചന്ദര് കൊടുത്തിരിക്കുന്നല്ലേ അപ്പൊ ഇനിയിപ്പോ അവർക്ക് അങ്ങനെ ഒരു ബന്ധം വേണ്ട അപ്പൊ പിന്നെ എന്തിനാപ്പ ഇനിയിപ്പോ ഭർത്താവ് മരിച്ച പറഞ്ഞട്ട് നിർത്താട കാര്ില്ല അതായിരിക്കണം
ആഹ് അതാ പിള്ളേര് തീരുമാനിച്ച അതാ സത്യം യഥാർത്ഥത്തിൽ അല്ലെങ്ക അവരുടെ കൂടെ പോരുന്നാ പോരായിരുന്നു
ആഹ്
അങ്ങനൊയിര്ന്ന ഇങ്ങെനെ സംഭവിക്കത്തില്ല അതാ വിധിയന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ
ഉം
അല്ല ഈ വെഷം കഴിച്ചത് കണ്ടപ്പോഴെങ്കിലു ആ അതാ തട്ടി കളഞ്ഞപ്പോഴെങ്കിലും അവർക്കൊരു ചിന്ത വേണ്ടേ
അ ആ അല്ലെങ്കി ഒന്ന് വെ എത്തിച്ചിട്ട് വേണെങ്കി പിറ്റേ ദിവസം വന്നാലും മതി ഇപ്പൊ വെറുതെ ആളത്രത്തോളം പറയുമ്പോ നമ്മളായിട്ട് നിക്കണ്ടാന്ന്ള്ളൊരിതില് ഒന്ന അല്ലങ്കി വേറെ ആരെങ്കിലൊന്ന് വിട്ടാലും മതിയായിരുന്നു ക്ക് അഹ് എന്തിനാ പോണേ നീ നോക്ക്ന്ന് പർഞ്ഞ വീട്ടില്ള്ള ആൾക്കാരൊടായാലും പർഞ്ഞാമതി ഉം പക്ഷെ ആ പ്രതീക്ഷിച്ചില്ല അവര് ഉം അവര് പ്രതീക്ഷിച്ചില്ല പർഞ്ട്ട് കാര്യല്ല ആഹ് പ്രശ്നൊക്കെ പർഞ് കഴിഞ്ഞ അവര് ഉം അവര്ടെ ജോലിക്ക് വിടാണ്ടിരിക്ക അവരെ ബാം ബി എ സ്സി നേഴ്സിംഗ് കഴിഞ്ഞാണ് ജോലി ക്കങ്ങനെ വിട്ട്ണ്ടായിര്ന്നില്ല അപ്പൊ അയിന്റൊക്കെ പേര്ലാണ് പ്രശ്നം പിന്നെ ജോലിക്ക് പോയി മൂന്ന് വർഷത്തൊളായി അപ്പം മുതലാണ് പ്രശ്നങ്ങളോക്കെ തൊടങ്ങീയത് ജോലിക്ക് ഉം ആയിരിക്കണം പക്ഷെ ആ ജോലി ക്കിങ്ങനെ പോവാതിരിക്കാൻ പറ്റൊ ജോലി നമ്മക്ക് ആ എത്ര ഭർത്താവിന്ണ്ട് പർഞ്ഞാലും ആഹ് ഭർത്താവിനെത്രയിണ്ടെങ്കിലും നമ്മക്ക് നമ്മടേതായിട്ടുള്ളൊരു സാമ്പത്തികം വാണ്ടേ ആഹ്
ആ ഹ
ഷെ അത്പ്പൊ ഉം പ്പതൊക്കർഞ്ഞിട്ടെന്നല്ലേ ഇത്രേം പഠിച്ചിട്ട്ണ്ടെന്നറിഞ്ഞിട്ടന്നല്ലേ ഓര് കല്യ
ആ കല്യാണം കഴിച്ചത് അത് തന്നെ അന്തുവൽ രണ്ട് കുഞ്ങ്ങക്ക് അമ്മ ഇല്ലാതായി.
ഉം അമ്മയല്ല അച്ഛൻ
ആ അച്ഛനില്ലാതായി അത് തന്നെ
ഉം
ന്തായാലും അല്ല അമ്മ ഇല്ലാതാ യത്പോലാന്നല്ലോ അവരെ കെറ്റിയില്ലല്ലോ
അവരെ കെറ്റാണ്ടല്ല അവര് കേ അവര് വന്നു ആ കണ്ടു അവര് കൊർചേരം നിന്നു പിന്നെ ഇവിടെ നിക്കുന്ന എല്ലാ അല്ല അവിടെള്ളല്ലാരും പറഞ്ഞു നിക്കണംന്ന് പർഞ്ഞു. യാരീ ചടങ്ങ് തീരുന്നവരെങ്കിലും പതിനൊന്ന്ദിവസംത്തെ ചടങ്ങ് പതിനൊന്ന് ദി സെങ്കിലൊന്ന് നിക്ക് എന്ന് പർഞ്ഞതാണ് അപ്പോ അവര് വീ ട്ട്ക്കാര് സമ്മയ്ച്ചില വേണ്ടാ പോണം ഉം എന്തായാലും തീർക്കാൻ വന്നനല്ലേ അപ്പൊ പിന്നെ എന്തിന് ഈ നിക്കാ രി പിന്നെ ആ ചേച്ചിക്ക് മൊത്തത്തില് താൻ കാരണം ഒര് ജീവൻ പോയതല്ലേ ന്ന്ള്ള തോന്ന ആള് തൊ എന്താ പറയാ ഒരു അനക്കുല്ലാത്തപോലെയാ നിക്ക്‌ന്നത് കരഴുന്നുല്ല
ആഹ് അത് ഉള്ള് നെറച്ച് വെഷമമായിരിക്കും.
ആഹ് അപ്പൊ എന്ത് പർഞാല് തന്റെ മുമ്പില് വെച്ചിട്ട് താൻ കാരണം ഒരു ജീവം പോയി കഴിഞ്ഞയ്ഞ്ഞാ
പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കുവെന്ന് ചിന്തിക്കുന്നില്ലല്ലോ
ആഹ് പ്രതീക്ഷിക്കാണ്ടണ്ടായതല്ലേ
പ്രതി ആ അതാ അതുകൊണ്ടവർക്ക് കരയാനും പറ്റത്തില്ല
ഉം
എന്തുവായാലും കഷ്ടമായി പോയി രണ്ട് കുഞ്ഞുങ്ങക്ക് അച്ഛനില്ലാതെ വന്നു.
അച്ചനില്ലാതായി.
എത്ര ബന്ധുക്കളുണ്ടോന്ന് പറഞാലും പറഞ്ഞിട്ട് കാര്യല്ല. രണ്ട ആമ്പ് ആമ്പിള്ളാരാന്നോ രണ്ടും
ആങ്കുട്ട്യാളാണ്
ആഹ്
പക്ഷേ ഇന്നാലും നമുക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അച്ഛനും അമ്മയും ഒരുപോലെല്ലേ നാളെ പിന്നെ ഓല ആരെങ്കിലും ഒരാൾ ഇല്ലാതായിക്കഴിയുമ്പോ അവർക്ക് ണ്ടാവ്ണ ബുദ്ധിമുട്ട് നാളെ ഇപ്പ സ്കൂളിൽ പോകുമ്പഴാണെങ്കിലും കുറച്ച് വളർന്ന് കഴിയുമ്പോ അച്ഛനും അമ്മയൊക്കെ അവര് കൊണ്ടോയി വിടാനും വരുമ്പോ
ആഹ് അതൊക്കെ കാണുമ്പഴാ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ ആണ് ആണ്
ഉം പിന്നെ കുട്ടികളാണെങ്കില്ഒരു കാലത്ത് ചോദിക്കുന്നു നിന്റെ അച്ഛൻ എവിടെയന്ന് ചോദ്യം ചോദിക്കുമ്പോ അവർക്ക് ത് പിന്നെ ശരിയാകും എന്നാലും അവർക്ക് ഉള്ളിൽ ഉണ്ടാകില്ലേ എന്റെ അച്ഛന് ഉണ്ടായിരുന്നെങ്കി
ആണ് കൊറ കൊറച്ച് നാൾ കഴിയുമ്പോ അവർക്ക് തോന്നലുണ്ടാവും എന്തായാലും
പിന്നെ ഇനി രണ്ടു പിള്ളോരും ഒറ്റയ്ക്ക ന്നെ പാടു പെട്ടി ചേച്ചി വളർത്തണ്ടേ
വളർത്തണ്ടെ സത്യവാ ബന്ധുക്കളൊക്കെ എത്ര നാള് നോക്കും
ആഹ് തമാശി വെറുതെ ആണെങ്കിലും അപ്പൊ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ആ ചേട്ടന് അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു ഒന്നും ഇല്ലെങ്കില് ഇപ്പൊ ഇന്ന് തെ റ്റി പറഞ്ഞ് നാളെ വരാതിരിക്കൊന്നുംല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ആണെങ്കിലും ഇപ്പൊ ഡിവോഴ്സിിന് കൊടുത്തുന്ന് പറഞ്ഞിട്ട് കാര്യല്ലല്ലോ നാളെ ണെങ്കി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വിട്ടേരുന്നെങ്കി മതി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടോന്ന് ചെന്ന് ഒന്നുകുടി സംസാരിക്കുക അല്ലെങ്കി വീട്ടുകാരോട് എടപെടുത്ത എന്നാലും മതി
അന്ന് അങ്ങനെ ചിന്തിച്ചാലും മതിയാരുന്നു പക്ഷെ എടുത്ത് ചാടി അങ്ങനെ യൊരു
ആഹ് ഇതി കൗൺസിലിങ്ങും എത്ര സംഭവങ്ങളുണ്ട് അതൊ ക്കെ കഴിഞ്ഞിട്ട് തന്നെയല്ലേ കൊടുക്കുള്ളൂ ഡിവേഴ്‌സ് കൊടുക്കുള്ളൂ
ആണ് ഇപ്പൊ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്
ഉംചിന്തിക്കുന്നില്ല എടുത്തി ചാടി ചെയ്യുന്നന്റെ
ഉം
സത്യം പറഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങൾ അനാഥമായി പറഞ്ഞാൽ മതി
ആഹ് ശരിയാ എനിക്ക് കോള് വരുന്നുണ്ട് ട്ടോ ശരി ആ ആ